ഹെലോ
ആഹ് കേക്കണില്ലേ ആഹ് ക്ലി ക്ലിയർണ്ട് എന്തൊ എന്താ ഞാനിവിടെ കെടക്കാണ് ജോറേക്ക് വെയി ഒക്കെ കഴിഞ്ഞ് ഇവിടെ കെടക്കാ ഉം ഹും ഉം കൊറച്ചേരം റസ്റ്റ് മയങ്ങൊന്നുല്ല
അതെലെ ഉം ഞാൻ താ കുട്ടീനെ ഉറക്കി അപ്പതാ ഇപ്പം നീറ്റു ആള് അപ്പം പിന്നിം പാല് കൊടുത്തു അപ്പം പിന്നിം ഒർക്കി ആളിനെ ഉം ഹ് അങ്ങനെ ഒർക്കൊന്നും ഇല്ല ഇനിയിപ്പതാ കുട്ടിക്ക് അററര കഴിഞ്ഞു ആ റാം മാസം കഴിഞ്ഞു അങ്ങനെ അപ്പൊ ആളപ്പ ഇഞ്ഞ് മൂത്ത കുട്ടി വരുമ്പ ത്തേക്ക് എന്തേം കഴിക്കാണ്ടാക്കണം പിന്നെപ്പോ ഉച്ച കഴിഞ്ഞാ സമയേ ഇല്ല ഏഹ്
ആഹ് ഉച്ച കഴിഞ്ഞാ സമയല്ല ആഹ് മഴ മഴ ഉണ്ടെ ഉം നേരെം വെളുത്തപ്പ തന്നെ മഴേന്നു ഇപ്പൊ ഉച്ചായായിട്ടരു തോർച്ചയുണ്ട്
അതന്നെ തുണിയൊക്കെ എങ്ങനെ ഉണക്കും തുണി ഉണക്കാനൊക്കെ ഉം
പെരന്റെ നാലോറം ഇങ്ങനെ അയല് കെ കെട്ടിക്കാണ്
അതെല്ലേ അങ്ങനെ കാറ്റുള്ളൂ ഞാനും വേൻ തിരുമ്പിയൊക്കെ ഇടും എന്നിട്ട് തുണിയോളൊക്കെ അങ്ങനെ അഡ്ജ ചെയ്ത് വ്യുവാണെങ്കിൽ ഒണങ്ങിക്ക തുണി നിർബന്ധവ ഇല്ല ഇല്ല പിന്നെ ഞാൻ കുട്ടിക്ക് ആഹ് സ്നഗ്ഗി ഇട്ട് കൊടുക്കണില്ല കാരണം അത് വാങ്ങിട്ട് മുതലാാവില്ല ഏഹ് അപ്പൊ പിന്നെ ഇട്ട് കൊടുക്കത് പിന്നെ പറഞ്ഞ അത് കളയാനും കൂടി നമുക്ക് സ്ഥലം വേണം പിന്നെയന്ന് വെച്ച അതിന്റെ ജെല്ലൊക്കെ എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ നമ്മൾ കാണാറില്ലേ ഏഹ് അങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ പണിയല്ലേ അയതിനക്കാട്ടി നല്ലതെട്ടി കൊടുക്കാണ്ടിുന്ന പോരെ
ആഹ് ഇന്നാ പിന്നെ തുണി തിരുമിയ മതി
ആഹ് അതൊ ഒരു തരിപയാ മതിയല്ലോ അപ്പൊ അങ്ങാണ് ചെയ്യും ആദ്യം ഇമ്മടെ വലിയൊരു കിണർുണ്ടാന്ന ഒരു പൊട്ട കിണർ അപ്പ അല് അവിടെ കൊണ്ടപ പോയി ഇച്ചു അത് നോക്കിയപ്പോ തൂ മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി പി എവിടെ കള പിന്നെ നമ്മളെവിടക്കും പോകുമ്പോ മാത്രല്ലല്ലോ ഏഹ് അങ്ങനെ ഇപ്പൊ ഈ പഞ്ചായത്ത് ആൾക്കാര്രി ഇങ്ങനെവർ എടുക്കാൻ വരുന്ന പോലെ അതിനൊക്കെ എന്തെങ്കിലും കണ്ട്പിടിച്ചുല്ലേ അല്ലെ പക്ഷെ വീഡിയോയിലൊക്കെ ഇല്ലേ അവര് കൊണ്ടപോ കൊണ്ട പോണില്ലേ ആഹ് അത് ശരിയാണ് അങ്ങനെ എന്തെങ്കിലുംക്കെ ഇത് കണ്ടുകൂട അല്ലെ ഇത്ര വീട്ടിപ്പപ്പോ കുഞ്ഞുട്ടികളണ്ടാവും
പിന്നെ എനക്ക് ഉണങ്ങാന് പിന്നെ പ്രയാസം അല്ലേ അങ്ങനെ ഈ നാലോറ ഒരു തലക്കന്ന് ഒരു തലവരംങ്ങന ട്ട് വരുമ്പോന് ഞങ്ങൾ വോട്ട് വരയണേ അപ്പോ ഇത് നടക്കുന്ന ഒരു തലവരങ്ങനെ ഇ്ട്ട് വരുമ്പോത്തന് മറ്റോഗ ഉണങ്ങിയിട്ടുണ്ടാവും
ആണന്ന് ഞാൻ പിന്നെ ഫാന്റെ ചോട്ട തന്നെ ഇടണത് അപ്പൊ അങ്ങനെ ഒണങ്ങും
ആഹ് നിക്കാതെ പെയ്യയാണച്ചെങ്കി മാത്രം അവിടെ കാക്കുന്റെ പേരില്ലേ അവിടെ വീട് ഇരുന്നിട്ടില്ല അപ്പൊ അവിടെ നീട്ടി അയാലോണ് കെട്ടിയിക്കാണ് ഉുള്ള കൂടെ അയൽ ആഹ് അപ്പയില് കൊണ്ടയിടും ഉം അത് നല്ല നല്ല. നല്ല ഫ്രഷ് ആയി നല്ല പടപടയേന ഉണങ്ങി കിട്ടും അവിടെ കൊണ്ടോയിട്ടാ.
അതല്ലെ ഉം ഇനിയിപ്പോ കുട്ട്യേൾക്ക് എന്താ കഴിക്കണ്ടാക്ക.
ഇഞ്ഞി ഓല് വരുമ്പോത്തിന് ചക്കണ്ട് അത് പറിച്ചേക്കണം. ഉം നാല് ഉം നാലേ പത്താവുമ്പത്തിന് വരും. അപ്പത്തിന് പറിച്ചേക്കണം ഉം എന്തെങ്കിലുക്കെ ഉണ്ടായാൽ മതി.
എന്തപ്പണ്ടാക്കിയ. ഇങ്ങനെ ഇന്നലെ അമൃതപ്പൊടിയും കൊണ്ട് ഇങ്ങെനെ ആവി വെച്ച് കൊടുത്തു ആൾക് അപ്പ അത് കഴിച്ച് ഇനിപ്പ അത്ന് വാണോ. വരുവോന്ന് അറിയില്ല എപ്പള വരുന്നമായി മൈൻ്റ്മാറ് പറയാപറ്റില്ല ഇന്നത് വേണം പറഞ്ഞാ പിന്നെ പിടിച്.
വച്ചാല് ഒൾക്കാ വേറെകാരം വേണ്ടര ഉം
ഇപ്പം ഇന്നിപ്പോ എന്താണ്ടാക്ക്ണില്ല നാളേക്ക് ഉണ്ടാക്കി കൊടുക്ക എല്ലാ ദിവസവും ഉണ്ടാക്കിയാ നമുക്ക് മടുപ്പ് വരില്ലേ ഇന്പ്പോ എന്തെങ്കിലുക്കെ സോപ്പിട് ഇല്ലേ പിന്നെ എന്ത്ചെയ്യ അറിയ കോഴിമുട്ടയില്ലേ. അത് വലിയ ഓംലേറ്റ് ഉണ്ടാക്കി കൊട്ക്കും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എന്ത ഓംലേറ്റ് ഉണ്ടാക്കി. വലിയ ഓംലേറ്റ് ആണ് പറഞ്ഞ അതില് നിന്നൂളും.
ആഹ് അങ്ങോട്ട് പരത്തി കൊടുക്കൂല്ലേ.
ആഹ് ഇപ്പൊപിന്നെ അവക്ക് വിഷയല്ല ഉം അങ്ങനക്കായിട്ടാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലാതപ്പ എന്ത.
പിന്നെ
എൽ കെ ജിയിലാണ് അഞ്ചര ആയിട്ടുള്ള ആൾക്ക് എൽ കെ ജിയില. അപ്പൊ പിനെ അങ്ങനെയൊക്കെ പൊക്കോളൂ ഉം വികൃതിയൊക്കെണ്ട്. എന്നാ അവിടെന്നന്നെ വണ്ടി ഇറങ്ങിയത് എന്താ തിന്നാ പറഞ്ട്ടാവര. ഏ ആഹ് അതാണ് ഒന്നാമത് വെശ്ക്
ല്ലേ പരി ക്കല്ലേ ഒക്കെ.
പന്ത്രണ്ടേ മുക്കാല് ഒരു മണിയാകുമ്പോക്കും കഴിക്കാൻ കൊടുക്കുവേ പിന്നെ വീട്ടിലാണ് പറഞ്ഞ് ഇങ്ങനെ. തിന്നുംകൊണ്ടേരിക്കല്ലേ അങ്ങനെ വിഷക്ക. രൊക്കെ ആളന്ന് ശാന്തമായി ഇരുന്ന് പിന്നെ യുദ്ധം തുടങ്ങി ഇന്ത്യയും പാകിസ്ഥാനും. പിന്നെ യുദ്ധം തന്നെ അങ്ങനായ്റ്റ് അങ്ങനെ പിന്നെ. ചെറിയ കുട്ടി കളിക്കണേ അയിനെ ന്തെങ്കിലുക്കെ കാട്ടാൻ പോകും. ഉം അങ്ങനെയക്കെ ആയിട്ട് പോന്ന്
കൗലലൊടത്തിക്കണോ കുട്ടി.
ആഹ് നീന്താൻ തുടങ്ങി ആളെ. ഇനിയിപ്പ ആ ഇനിപ്പോ ഇങ്ങനെ പിടിച്ച് നക്കണ്ട ഒരു.
പ്പയ്ന് നീന്ത്ണില്ലല്ലോ. കൊറെേ അങ്ങനെക്കവുന്നങ്ങാണ്ട് അവിടുന്ന് നീച്ചണല്ലോ നീ. പണ്ടത്തെ കുട്ടിയോളെമാരി നീന്തി പോണില്ലല്ലോ.
ആഹ് അത് ശരിയാണ് നീന്തി പോവൊന്നുല്ല. ചെറിയ മൂത്തക്കുട്ടി അതുപോലെ നീന്തിയൊന്നും ഇല്ലാട്ടോ. മൂത്തകൂട്ടി ഇത് പോലെ എന്ത
ആഹ്
ങ്ങനെഅടിച്ച് തയ്യ ഇതു പോലെ ഏഹ് അങ്ങനെ ഓരോ ട്ടി യോള് ഓരോ താണല്ലോ. മ് അ യെന്നെ
ഏഹ് പിന്നെ അല്ലല്ല അത് ഒരു താത്ത വന്ന്ക്കാണ് ഉം കൊഴപ്പൊന്നുല്ല.
ആഹ് ആഹ് സീരിയലൊന്നും കാണില്ല.
ഇല്ലേ സീരിയലൊന്നും കാണേല്ല.
താണ്ലേ ഉം ഉം ഉം അങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചക്ക എന്തായിരുന്നു സ്പെഷ്യല്
ഏഹ് സ്പഷ്യല് മീന് ണ്ട് ഞാന് ഇന്നൊരു സ്പെഷ്യൽ ണ്ടാക്ക്യാണ് മീൻ പീര ണ്ടാക്കിയതാ മീൻ അയ്ല് ഇതൊക്കെ ഇട്ടിട്ട് തേങ്ങൊക്കെ ഇട്ട് കാണ്ട്
അതെല്ലെ ആഹ് ഞാൻ ആദ്യക്കെ ഉണ്ടാക്കായിരുന്നു ഓരോന്നോ രോന്ന് നോക്കി ഇപ്പ ഇണ്ടാക്കാഞ്ഞ് ഒിന്നിനു സമയമല്ല സമയാണ് ആകള്ള പ്രശ്നം ഉം ആഹ്
ൾപ്പാണേ സാനം ണ്ടാക്കാൻ നല്ല ടേസ് റ്റു വാണ് ഉം അതൊക്കെ ട്ട്ക്കാണ്ടേ ഉള്ളിമ് ആഹ് ആഹ് ഉള്ളിക്കെ ഇട്ടിട്ട് ങ്ങനെ ങ്ങനെ കൊയമ്പിങ്ങാണ്ട് അങ്ങനെ ട്ട് അട ച്ച് കാണ്ട് ങ്ങനെ വേവിച്ചാ മതി അ യില് ആഹ് തേങ്ങിലും പുളിം എല്ലാ അയിതന്നെ ണ്ട് കാണ്ട് ഒ അപ്പ തന്നെ വേവും ഒര് പത്ത് മിനിറ്റ് ആ എളുപ്പാണ്
ആണ്ല്ലേ ആഹ് ഇതി മീൻ വരുമ്പെക്കെ വാങ്ങു ആള് ഏഹ് ഞാൻ പറിം എന്നെ കാക്കാക്ക് വാണ്ട ഇക്ക് സാ മയേ ഇല്ലാ പറയും ഈയിടയ്ക്ക് ആരാ നത്തൽ വന്ന് നത്ത ലൊക്കെ നേര പറ്റി ഈ കു ചെറിയ കുട്ടികള എനിക്ക് എനിക്ക് നടത്തില്ല പറഞ്ഞു എനിക്ക് സമയല്ല പറ്ഞ്ഞു ഉം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്താ പരിപാടി അപ്പൊ
ആഹ് പരിപാടി ഇപ്പൊ പരിപാടിന്നുല്ല ഞാനീ കുട്ടിയോളി നോക്കി അങ്ങനെ കുത്തര്ക്ക്ണ് ണ്ട്
അതെല്ലെ ഉം ജോലിക്കൊന്നും നമ ള്ള് കുട്ടിയോള് ള്ളവർക്കൊന്നും ജോലിക്ക് പോവാനും പറ്റില്ല ഏ ഏ
ആഹ്ആഹ് ജോലിക്കൊന്നും പോ പറ്റില്ല ജോലിക്ക് പോകണ്ച്ചിലൊക്കെ നല്ല പാടാ ഈ കു കുട്ട്യേളിം നോക്കി കുടീത്ത പണിയൊക്കെ കഴിഞ്ഞ് കാണ്ട്
ന്നാ പിന്നെ ആഹ് ന്നാ പിന്നെ പ്രശ്നൊന്നുല്ല നമ്മളല്ല ആരും നമ്മടെ വീട്ടിലൊക്കേണെ പിന്നിം കൊയ്പ്പല്ല. ഞാൻന്റെ അമ്മയോട് പറഞ്ഞു നല്ലൊരു ജോലി കിട്ടിയർണാ വീട്ട് തന്നെ സെ റ്റാവായിരുന്നു. എന്ന് അല്ല അപ്പ അമ്മറിം കുട്ടിയേളെ നോക്കുവൊക്കെ ചെയ്യ പൈസ ങ്ങട് ത്തരണം അടവിനുള്ള പൈസാന്ന് ഏഹ് അടവുണ്ടല്ലോ ലിസാഹും മുത്തുറ്റി ഒക്കെ ആയിട്ട് എല്ലാടും ല്ലതാ
റ്റാനൊ
അല്ല അവടെ അച്ഛന് ഈ അടക്ക കൃഷി തൊടങ്ങി ണ്ട അടക്ക പറഞ്ഞ ഈ അടക്ക ഇങ്ങനെ കൊ പച്ചടക്കാ തോട്ടത്തിന് എടുക്കാ എന്നിട്ട് അത് പറിച്ച് കൊട്ടയാക്കി കൊടുക്കാ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം തുടങ്ങീട്ടൊക്കെ ഇണ്ട്. ഉം അങ്ങനെയൊക്കായിട്ട് ഉം പിന്ന് വേറെന്താ അ മ് കുട്ടിയേൾ വന്നോ അതാ ആ താ
പിന്നെ അല്ല ആഹ് താത്തേണ്
അതെല്ലെ ആഹ് അതാണെ ഇപ്പൊ പൊറത്ത്യ്ക്ക് എവിട്ക്കും പോവാറൊന്നുംല്ലേ
ഇല്ലല്ല ഞാന് ഒരു ഉം
തയ്ക്ക്യൊ ഇയാള്?
എന്തൊക്ക ആര് ആഹ് തയ്ക്കും. ഉം തയ്ക്കണ മേടിക്കാൻന്നെ കൊണ്ന്ന്ക്ണ് ആഹ് ഞാൻ ഇന്റെ വീട്ടിൽ ആഹ് കുട്ടിക്കൊക്കെ ഞാന് തയ്ച്ചൊടു
ആഹ് ന്ന് പ്പോ എല്ലാ വീട്ടിലും ഉണ്ട് ട്ടോ മിഷീന് മിഷീനില്ലാത്ത വീടേ ഇല്ല കാരണം നമ്മക്കന്നെ പൊറത്തടി ക്കാൻ കൊടുക്കാനൊക്കെ നല്ല പൈസ വരില്ലേ ഞാൻ എന്റെയൊക്കെ ഞാനന്നെ ഷയിപ്പാക്ക ഞാൻ കടയിലൊന്നും ആഹ് ഞാൻ പൊറത്തൊന്നും കൊണ്ടയൊടു ക്ക്ല്ല. ഒരു വട്ടം ഞാൻ എന്റെ വീട്ടിന്ന് മിഷീൻ കൊണ്ടുവന്നിട്ടില്ല ഒരു ചുരിദാർ ഷേപ്പാക്കാൻ കൊട് ഇത് എൺപത് രൂപ വാങ്ങി. ഞാൻ ചോയ്ച്ച് എന്താത് എൺപത് രൂ സൈഡില് ലേസ് ഒക്കെ ഉണ്ടാർന്ന് അതക്കെ എട് ത്തിട്ട് ഞാൻ അഴിച്ചും കൂടി കൊടുത്തു. ആഹ് ഉം അവര് സാരിന്റെ വക്കെടുക്കാനും അടിക്കാനൊക്കെ നാപ്പ
ആഹ് കടേൽ കൊടുക്കുമ്പോ ഏറെ പൈസേണ് നമ്മൾ പെരീ ക്കൂടക്കേൺന്ന്ച്ചിം പിന്നിം കൊറേ ആക്കാണ്. ഉം ഞാനിന്റെ മോൾക്ള്ളതും ഇൻ ക്കു ഉള്ളതൊക്കെ അടിക്കും ഉം ഉം
ക്കീ ടോപ്പും ബ്ലൗസും ഒന്നുംകൂടി ഒന്ന് പഠിക്കണം പർഞ്ഞിട്ടാണ് അപ്പൊ കുട്ടി കൊറച്ചായിട്ട് ഓൺലൈനില് ഞാനൊന്ന് പഠിക്കാലോ വെച്ചിട്ട് പൊറത്തു പോയി പഠിക്കല് നടക്കില്ല ഉം ഉം ആഹ് അപ്പങ്ങനെ പഠിക്കണം . ആ വിഷേ ന്ണ്ട്. പക്ഷെ എന്റെ വീട്ട് പോയ എനിക്ക് അടിക്കാൻ സമയണ്ട് അവിടെ പിന്നെ ആക്കിയാലും അവര് നോക്കുവല്ലോ ഇവടെ പഷേ അങ്ങനെ ഇല്ലല്ലോ വരുമ്പേക്ക് അമ്മായിമ്മ വരിമ്പേക്കും സമയാവും ഒക്കെ ആവും. ഉം മഴയുണ്ടാ? ഇവടെപ്പതാ ആള് ആഹ് ഒര് വീട് അടിച്ച് തൊടക്കാൻ പോണ് ണ്ട് വീട്ട് പണിക്ക് പോണ് ണ്ടെ. അപ്പൊ ഇ വന്ന്‌ കഴിഞ്ഞാ പിന്നിം പോവു ആള് ഉച്ചിക്ക് ശേഷം ഉം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിനി ഉച്ചക്ക് ശേഷം സീരിയല് കാണാൻ പോവാട്ടോ. ഏഹ് വീട്ടിലിര് ക്കിര്ന്നാ അവടെ പോയിട്ട് കാണും. ആളങ്ങനേയ്ട്ട്. ഉം വേറെന്തൊക്കെയാ?
വേറെന്താ കൊഴപ്പൊന്നുല്ല.
എങ്ങനെ?
വേറെന്താ കൊഴപ്പ പ്പൊന്നുല്ല സുഖാണ് അങ്ങനെ പോണണ്ട്.
എവടെ?
ഏഹ് ആഹ് മഴ ആഹ്.
അതെ ആഹ് മഴ പെയ്യനം. ഇനീപ്പന്താ അതന്നെ കുട്ടി വരുന്ന സമയത്ത് മഴ പെയ്യാണ്ടിരിക്കാം, അതെന്താ കുട്ടീനേം ഒന്ന് വിളിച്ചിട്ട് ബാഗും പിടിച്ചു
ആഹ് ആ. ആഹ്
പറഞ്ഞാ കൊഴപ്പോല്ല അവ്ടെയും പിടിച്ചിട്ട് പോവ്വാന്. ഏഹ് അഹ് തന്നെയാണ് പക്ഷെ കുട്ടിക്ക് ഇങ്ങട് വന്നാ മതി ആ ഇറങ്ങീട്ട് ഇങ്ങട് ഒറ
എനിച്ചറിയാം ഓനും ചെറിയ കുട്ടിയല്ലേ പറയാനും പറ്റില്ലല്ലോ.
ആഹ്, അവിടന്നിങ്ങട് ഓ ഓ ഓട്ടോറിക്ഷ ഈ സൈഡ്ന്നെ നിർത്താ ഏഹ്, അപ്പറോം ഇപ്പറോം കടക്കൊന്നും വേണ്ട പക്ഷെ ആള് ഓടി വരും ആളെ ബാഗ് കൊണ്ടരില്ലാന്നെ ഉള്ളു ചെലപ്പോ. അപ്പൊ പിന്നെ നിന്നാ മതി എന്നാലും ഞാ റൊട്ട്ക്ക്‌ കേറി നിക്കും. ന്നാ ഞാൻ ന്നാ ആഹ് ശരിന്നാ.
ശരിന്നാ ഞാൻ താത്താനൊന്ന് വിടട്ടെ ഉം. എല്ലാരും ഓരോ മോട്ടോർ സൈക്കിള് ഓര പെണ്ണുങ്ങള് മോട്ടോ സൈക്കിൾ പോയി പിന്നപ്പ ഞാന് ഞാന്. ഇതെ ഒരു വർക്കാനെയ്, അത് പത്ത് മിനിറ്റ് ആകാതെ കട്ടിയ്യാൻ പ അതാ ഞാന് നിക്ക് നിക്ക് നിക്ക് അല്ല അല്ല ഇങ്ങളിന്നാ പോണ്?